അലോ
ആ എന്താ ർ
ങ്ങൾ എവിടെയാ ഒരു വിവരോം ഇല്ലല്ലോ.
ഒരു വിവര അന്റെ അന്റെ വിവരാ ഇപ്പ ഇല്ലാത്തത്
നിങ്ങള് വരും വരും പറഞ്ഞ് പറ്റിക്കല്ലേ കൊറെയാല വരവ് തുടങ്ങീട്ട് കൊറെ ആയി വരും വരും വരും റഞ്ഞിട്ടൊരു പറ്റിക്കല് അതന്നെ മ അ ആദ്യം തന്നെ പറ്റിക്കാൻ നിക്കണ ആ
പല്ല് ല്ല മാളെ മായ കാര്യൊക്കെ ആയിട്ട്
ആ
പിന്നെ എന്താ ചായടിച്ചോ
ഏ ചായപ്പണിയൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ്ക്ക്‌ണ് പിന്നെ കടി ഏ കടി തള്ളല് ഹ്ഹ ഹ്ഹ ഹ്ഹ
ഹ ഹ ഹ അത് സരി അതപ്പ ഉള്ളൂല്ലേ തളി കുത്തിർന്നപ്പോ വള്ള കത്തിയാവോ
ഇല്ലാ പുട്ടും ക ക കടലക്കറിയും ഉം പുയിആപ്ല പോയാ ആക്കളാ ഇതിന്
ആ അത് വീട്ടി പോയി
അത് ശെരി കാര്ത്ത് പരങ്ങള് വരുവോ
ഉം ഉം
ഏ
ആഹ് ഞാൻ വരണ്ട് ണ്ണി
നിങ്ങള് വരണ്ട് ഇണ്ണീ വരണ്ട് ഇണ്ണീ എന്നട് പറയും എന്തായി മോൻ വി ച്ചിലേ
പിന്നെ ആ
മോന് വിളിച്ചിരുന്നില്ലേ
വരൂ
ആഹ് മോനെ വിളിച്ചിരുന്നില്ലേ
മോ വിളിച്ചിന്
ഉം ശരി
മോൻ വിളിചീനിയർ ആ വിള്ച്ചി പിന്നെ മൊ
മരുഓള് ഇങ്ങളട്ത്ത്ക്ക് നിക്കാൻ വരവുണ്ടാ
അവ്ടറിയാ വിളിച്ചീനി
ആഹ ആഹ മരോള് നിക്കാൻ വരുവ്ണ്ടാ
ഓള് നാള് പറയാ ഓളപ്പ ഓളപ്പച്ചി പറ
ഏ
ആങ്ങളാര് ന്നട്ട് നിക്കണോണ്ടേ ഓളപ്പച്ചു പറ ഞ്ഞീണാലെ നിക്കണ്ടാന്ന്
നിക്കാവെരാന്നാ
ഇക്കൊ വെരണ്ടാന്ന്
ആ
ഉം ഓൽക്കൊര് ഇഷ്ടക്കേടോണ്ടാവു വച്ചിട്ട്
ഉം വരുംന്ന് ഇങ്ങളിപ്പൊ നിന്നിട്ടില്ല്യ ഏ
ഉം
ഇങ്ങക്ക് എന്താ കടിന്നവടെ തള്ളലാ
മ്പോനിക്കൂ
ഓന് ഓന് നിക്കാൻ വരൂല്ലേ ഓന് ഓളും കൂടി നിക്കാൻ വരൂലേ
ഞാനു കൂട്ട്ണ്ടൊക്കേ അല്ല മോൻ്റെ കൂട
ആണ് ആ
ഓളൊറ്റക്കെരില്ല
ങ്ങളൊക്കെ
വേറൊക്കല്ല വിശേഷന്നെ എന്താന്റെ വിശേഷോ
ങ്ങട്ട് പോണ് ങ്ങള് വരും വരുന്നറഞ്ഞിട്ട് എന്നും പറയും ഞമ്മക്ക് അവട്ന്ന് കാണാം ഇവിട്ന്ന് കാണാംന്ന്. ആ പർച്ചിലെന്നൊള്ളൂന്ന് എനിക്ക് തോന്നി
പറച്ചിലെല്ലനി പറച്ചിലെന്നെ അമ്മക്ക് പാറ് പറച്ചില് തൊ ടങ്ങാറിയാ
ആഹ അപ്പൊ ഒരു ദിവസം വന്നാണ്ട് പേടി മാറിക്കോളൂ ഇങ്ങക്ക് വരാൻ പേടിയായിട്ടല്ലേ ആ ഒരിസങ്ങ് വാരാ ബസ്സില് കേറിട്ട് ഇപ്പ കെ എസ് ആർ ടി സി ഒക്കെ ഫ്രീയല്ലേ
പേടിയൊന്നുല്ല്യ
ഇങ്ങളിങ്ങനെ ഇത് ഇത്ര ദൂരാണ് ദൂരാണ്ന്നറിഞ്ഞിട്ട് ഇരിക്ക്ണെ കാരണാണ് വരാത്തേ
അതഞ്ഞാര് ഇനി പേടി കുത്തിർന്ന് നോക്കിട്ട്
ആങ്ങട്ട് പോരി ഈ മനുഷ്യന്മാരെ കാര്യാണ് ഇങ്ങ് കൊറെ പറ്റിച്ച് ഇങ്ങള്ന്ന് വന്നല്ല ഞാൻണ്ട് വരില്ലനി ഒറപ്പാണ്. ഏ അ എങ്ങനാലും ഇങ്ങള്ണ്ട് വന്നി ല്ലാ ഞാൻ രണ്ട മൂന്ന് വട്ട ആണ്ട് വന്ന് ഇനി നടക്കൂല ഉം ഞാങ്ങളെ പുതിയാപ്പൾനോടും പറഞ്ഞിക്കണല്ലോ ഞാൻ പുതിയാപ്പൾനോടറഞ്ഞ് ഇന്റെ ഇങ്ങളെ പെണ്ണുങ്ങൾഞാണ്ട് അയച്ചല്ലാ ഇങ്ങട്ട് വരൂലാന്ന്. ഉം അങ്ങനെ നടക്കുള്ളൂ ഇപ്പൊ
ആഹ നല്ലെ ഇഞാണ്ട് വെര
ആ ഇങ്ങളല്ലേ ചെലവ് നടന്നന്നെ ഇങ്ങളെ പറഞ്ഞ്ട്ട് കാലം ഇന്ക്ക്താ ഇന്റെ വണ്ടിക്കണ്ട് വെരും ഇങ്ങക്ക് വസ്സിന് കെട്ട്യോനും മക്കളൊന്നു ഇല്ലല്ലൊക്കി എങ്ങനെ വരാനും മടി ഞാൻ പറഞ്ഞത്ങ്ങളോട് എളേച്ചഛന്റെ മക്കളെ കൂ ട്ടി പോന്നോള അയിങ്ങളറിയ ആ അത് വന്ന മോശാണ് അങ്ങനെയാണ്ന്നറിയ എന്ത് മോശത്തരാണ്. മോശൊന്നുല്ല്യ ഇങ്ങട്ട് പോരി ഇവിടപ്പൊ ആരൂല്ല്യല്ലോ പ്രത്യേയിച്ച്
ഉം ഏതാലു ഒരിസങ്ങട്ട് വരണ്ട് എല്ലാരുംണ്ട് വരണ്ട്.
ആ നിക്കാൻ പോര്ന്നാല്
ഉം
നമുക്ക് ഇവിടെ ക ഇവിടെ കടപ്പുറത്തേക്ക പോ പോവാ ആഏ
ആയ്കോട്ടെ
ഉം നിങ്ങളല്ലേ എന്താ പറ നാത്തൂമാരൊക്കെ ഹാല് ഉമ്മവിളിച്ച ഉമ്മാന്റെ പാടന്താ വിളിക്കുവ ഫോൺ ചെയ്യോ
ഇമ്മന്റെ അടുത്തേക്ക് പോയില്ല നാളെ മറ്റന്നാളോ
ഉ ഉമ്മ ഫോൺ ചെയ്യലുണ്ടാ
ആ മ്മ ഫോൺ ചെയ്യണ്ട്
ശരി ഫോൺ ചെയ്യ അര്താനൊക്കെപറയോ പ്പോ കൊഴപ്പൊന്നുംല്ലല്ലോ മാക്ക്‌ അസുഖങ്ങളൊന്നുംല്ലല്ല
പോണ പോണമ്മോ വിളിച്ചാ പിന്നെ ഇന്ന വക്ക്റിഞ്ഞാടാ വിളിച്ചാ പിന്നെ അതിലല്ല വിളിച്ച ആക്കല്ല
മാക്കിപ്പോൊ കൊഴപ്പൊന്നുമല്ലല്ലോ
വരാഞ്ഞിട്ടേ ഇപ്പൊ കൊഴപ്പൊന്നുമല്ല
നി ക്കാൻ വരൂലമ്മ മ നിങ്ങക്ക് മ്മാനെ ന്ന് കൊടന്നൂടെ
അത്ണീ ബട ക്കൂലേ
ഉം ന്കയറിയ നല്ല സുഖല്ലപ്പ എനിക്ക്
ഉം ആഹ നമ്മുക്ക് സുഖമാണല്ലോന്ന് മുണ്ടി പറയേൻരാളാവും അ
ഉം മുണ്ടി പറയാാന് അതിന് വ്ടെ അയ്ൻ ഇഷ്ടം ല്ലേയ്ക്കും അല്ലാ പ്പത്താ ഞാൻ പറയണ്
പറഞ്ഞ ട്ട് കാര്യമില്ലാഓരോരുത്തരും കൊറെ പ്രായം ആവുമ്പോളേ പെര വിട്ട് പോരൂല അതാണ്
ഉം ശരിയാണ് ആഹ
വരുവോ അവിടെ പോയി നിന്നാല്
ആഹ നല്ല ആളാ നിക്കണ ഉ
പുതിയാപ്ല ഗൾഫിലായിരുന്നെ അത്‌ ശെരി എത്ര കൊല്ലായി നാട്ടിൽ ആയിട്ട്
ട്ട് ആറു കൊല്ലം
ആർ കൊല്ലം കയിഞ്ഞുലെ
ആഹ
അ ത് ശെരി നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടു പ്പോ എത്രകൊല്ലായി
ന്റെ കൈഞട്ട് പ്പോ പതിനാറു കൊല്ലയീണ്ടാവും
അപ്പ പത് കൊല്ലംമുന്നേ ഗൾഫിലായിരുന്നുലെ അപ്പൊ കല്യാണം കഴിക്കുമ്പൊക്കെ ഗൾഫില ആയിുന്നല്ലേ
കഴിഞ്ഞു കുറച്ചു കയിഞ്ഞേരെ പോയത്
ആഹ അപ്പൊ നല്ല ജോലി ആർന്നു അവിടെ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
നല്ല ജോലിയായിരുന്നു
ആഹ് അവി
ആഹ
കടയിലേനി അപ്പൊ പിന്നെ
നിങ്ങള് ചെല്ലണ പോ ത ന്നെ മക്കളെഒക്കെ കെട്ടിച്ചിക്കണാ അയാള
ആഹ് മൂന്നാളും കെട്ടി
മൂന്നാണ് കെട്ടിച്ചീന് അപ്പൊ നിങ്ങൾ ചെന്നന്ന് പരയില ആളില്ലല്ലരുന്നല്ല അപ്പൊ ഒറ്റയൊക്കെ അല്ലായിരുന്നാ അത് ഇളച്ചി ഉണ്ടായിുന്ന അ
അല്ല ഒരേലച്ചി ബടെ നിക്കളെനി ഇനി
ആഹ അപ്പോ ഓളെ മാപ്പിള
ഒ ഇളച്ചിയും പിന്നെ രണ്ടാമത്തെ മോളു
ആഹ. സ്ഥിരായിട്ട് ഇവിടെ.
ഇവിടെ ആഹ സ്ഥിരായിട്ട്, ഇവിടെ നിക്കലയ്നി. ഓളെ മോളെ അന്ന് സ്കൂൾള് ചേർത്താനൊന്നായില്ലേനി. അപ്പോയ്നി. ഓളുണ്ടയ്നി ഇവിടെ.
ആഹ
പിന്നെ ഓളെ മോള് കുറച്ച്, വലുപ്പം, വെച്ച്, അടുത്ത കൊല്ല ചേർ പിന്നെ പിറ്റത്തെ കെല്ല ചേർത്തിയപ്പ പിന്നെങ്ങട്ട് പോയി.
ആഹ. അപ്പൊ എന്നാണ്ട് പോയിട്ടുണ്ട പിന്നൊണ്ട് പോയിട്ടുണ്ടാവലേ.
ആഹ. പിന്നെ ഓള് അവിടെ പോയി നിക്കലോടങ്ങി. പിന്നെ. ഓള മോള സ്കൂള് മദ്രസും ചേർത്താനൊന്നായില്ല
ഒറ്റ ഇങ്ങനെ, ഒരു മുണ്ടി പറയപ്പോ ഒരാളുണ്ടെങ്കിൽ, നല്ല സുഖയിരുന്നു.
ആഹ. അതല്ലേ പറഞ്ഞ. പുതിയപ ളഎടക്ക്‌ എടക്ക്‌വരുമ്പോ മുണ്ടി പറഞ്ഞ്
ആഹ്. നിങ്ങള എടുത്ത്ളച്ചി വന്നിക്കപ്പോ?
ആ, പ്പോവിടെ അടുത്തു വന്നിനീ.
ആഹ്. കളില്ല ബ്രസീലിന്റെ കളി അങ്ങനത്തെ കളി കളി, കാണാൻ പോവുമ്പല്ലേ.
ഒരു മോന് ബാംഗ്ലൂരാണ് പണി.
ആഹ
അപ്പൊ പിന്നെ മോളാണെ കെട്ടിട്ടിച്ചും. ചെയ്ത്‌ണ്
ആഹ. ശരി
കെട്ടിച്ചോള് വരുമ്പോ. പിന്നെ മ്പടുക്ക് രില്ല.
ആഹ. ഇപ്പോളും പെരുന്നാളൊക്കെ. ഇങ്ങളോടെ തന്നെണ്? ഇങ്ങളെ, മു പെരുന്നാളൊക്കെ കഴിക്കൽ നിങ്ങളെ, പെരേല് വച്ചിട്ടാ തറവാട് നിങ്ങളതല്ലേ?
പിന്നെ എല്ലാ ഇളച്ചിന്റെടെ ഇഞ്ഞപ്പോ മോള ഓള മോള കല്യാണം കഴിഞ്ഞ ഇപ്പം എല്ലരും ഒരുത്തി ലാ
മോള കല്യാണം കഴിക്കാൻ അയിക്കണാ?
ആ് ഓള മോള എൻഗേജ്മെന്റ് ആകാനായിണ് ഒരിത്തിന്റെ. ഒരാള
ആഹ
എൻഗെജമെൻ്റ് ആവാൻ
അ ശെരി ആ കഴിഞ്ഞിട്ടില്ല?
കഴിഞ്ഞില്ല ഹ് ഇന്നല അട വീടൊക്കെ കാണാൻ പോയി.
ആഹ.
ഇനിയിപ്പോ ദിവസം പറയും.
വീടൊക്കെ കാണാൻ പോയി പാ അങ്ങനത്തെൊക്കെ പറ്റിയപ്പോ. നി ഇവിടുത്തെ പെണ്ണുങ്ങങ്ങള നാട്ടില് പെണ്ണങ്ങളൊക്കെ കൂടിണ്ട് പോകോ അങ്ങനത്തെ പരിപാടിണ്ടാ പെണ്ണ് കാണാൻ പോക്ക്. അങ്ങൻതൊന്നില്ലല്ലേ ഏ ചെലോടുത്ത് ഉണ്ട് ആ പിരാന്ത് ഇങ്ങട്ട് വന്നിട്ട് പെര ആക്കും. കൂടി കാണാൻ വരവ്. കല്യാണത്തിനും നിക്കാഹിക്കു ഒക്കെ മുന്നേ. ഓരോരോ ആചാരങ്ങൾ ഉണ്ടാക്കണേ.
മമ
ഒരോരതാണ് ഒക്കെ.
എന്നാവോ ഇപ്പൊ നാ അതും ഇറങ്ങീണ.
ആ അപ്പ അയ്ന് പ്രസവിച്ചാല് പെൺകുട്ടി. മ കുട്ടിക്കും ഡ്രസ് ഉമ്മാക്കും ഡ്രസ്സ് കേട്ട്ക്ക്ണോ?
ആ അത്ണ്ട് നാ
നാൽയ്പ്പന്നല്ല അയ്ന് മുന്നേ.
ഉം
അയ്ന്റെ മുന്നേ
എനിക്കിപ്പ പറന്നോടത്തെ രണ്ട് ആൾക്കാര് കൊണ്ടുപോയി. കൂട്ടരെ അമ്മായിയൊള ഈ പ്രസവിച്ചു കെടക്ണ മോളെ അമ്മായിയോളെക്കെ ഓൾക്ക്ഡ്രസ്സ്‌ കോടന്നിനു. ഇത്ര പോലും ചുരിദാറൊക്കെയാണ് കിട്ടിയിരിക്കണ ഓരോരൊത.
എന്റെ എളച്ചന്റെ മോള് പെറ്റിട്ടേ.
തന്നെ ആ
ഇന്റെ ഏക്കൊരു പർദ്ദ കിട്ടി.
ആന്താ മൂത്തമ്മ
ഔ പിന്നെ ഓളും ഞാനുമ്പാടെ ആയിന്ന ഹോസ്പിറ്റലിൽ നിന്നീനെ രണ്ടു ദിവസം. ഓ ഓളെ അമ്മായിമ്മക്ക് പിന്നെ ബെയഞ്ഞിട്ട് എന്തോ പിന്നെ ഞങ്ങള് രണ്ടാളും നിന്ന്. ഇങ്ങോട്ട് അത് പറഞ് മൂത്തമ്മക്ക് പർദ്ദടുക്കണ പറഞ്ഞാണ്ട് ഓളെ പുതിയാപ്പിളയീ ഹ ഹ ഞാൻ പറഞ്ഞ എത്തതിന്റെ കേടാ എനിക്ക് പർദ്ദ ഒന്നും മാണ്ടക്കെ പറഞ്ഞു. അയിറ്റ മാങ്ങി ഇങ്ങട്ട് കൊടുന്നു. ന്റെ ഇളച്ചി
അത് ശെരി അപ്പൊ പിന്നെ അങ്ങനെ കൊടുന്നന്ന് ഇണ്ടാവൂലേ? ആഹ ആ ആശുപത്രിയിൽ നിന്ന് എത്ര ദീസം നിന്ന്?
രണ്ടിസം.
അഹൂ അപ്പൊ നാല് ദിവസം നിക്ക സാരി കിട്ടീന്ന്. ഹ ഹേ ഹ ഹേ ഹ ഹെ
ഞാൻ പറഞ്ഞേ അതിന്റെ അവസ്യം എത്തപ്പോ ഒരുസം.
ഹ ഹേ അല്ല രണ്ടീസതിന് അപായ നാലീസത്തിന് സാരി ഹ ഹേ.
സരിയൊന്നുംഇല്ലെന്നു പർദ്ദ നല്ല പറ
പിന്നെ ഗൾഫ്ന്ന് കൊടുന്നതാഇവിടന്ന് ഇടുത്തുകുനോ അത് ചിലർക്ക് ഭയങ്കര സ്നേഹ ആവും പെണ്ണുങ്ങളോട് അപ്പൊ അയിന്റെ കുട്ടീനെ അവന്റെ കുട്ടീനോക്കിയതല്ലേ അതാണ്
അല്ലെങ്കിലും മരോന് അല്ല സ്നേഹള്ള ഒരാളാണ് കിട്ടി
ആഹ അതാണ് മരിയക്കൊക്കെ ഭയങ്കര സ്നേഹം ഉണ്ടെങ്കി ഭയങ്കര ഇതാവു
ആഹ എല്ലാ സ്നേഹണ്ട്
പിന്നെ ഞാൻ എന്നാ വിളിക്കട്ടാ
ആഹ യിക്കോട്ടെ ആഹ